ലോ കേക്കുന്നുണ്ടോ?
ആഹ് ആഹ്
എന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം
എന്ത്‌ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഉം ചായ കുടിയൊക്കെ കഴിഞ്ഞു.
ഉം ലേ
ഏ
നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ?
ആ പണിയൊക്കെ കഴിഞ്ഞു തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു.
ആഹ് നിങ്ങള് തിരുമ്മാൻ എങ്ങനാ വാഷിംഗ് മിഷീനിലാണോ അല്ലെ കല്ലേലിട്ട് അലക്കലോ?
കല്ലുമ്മട്ട് അലക്കലാണ് വാഷിംഗ്‌ മിഷീനിട്ട് ശരിയാവൂല്ല ഇക്ക് അത് അയിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല.
ആ വാഷിംഗ്‌ മിഷീനിൽ ആവുമ്പോ നമ്മള് കൊറെ നേരം അതിങ്ങനെ നോക് നോക്കി നിക്കണല്ലോ വെള്ളം കറക്കുന്ന കല്ലുമേലാവുമ്പോ നമുക്ക് ഒരേ ഇതിലങ്ങ് കല്ലുമ്മേൽ തിരുമ്പി എടുക്കുകയും ചെയ്യാം വൃത്തിയാവുകയും ചെയ്യൂല്ലോ നിങ്ങള് മഴക്കാലൊക്കെ ആവുമ്പോ ഒണക്കാനൊക്കെ എങ്ങനെയാ ഒണക്കാണ്ട് തന്നെ അല്ലാണ്ട് ട്ടാണോ ചെയ്യാ
അയിന്റെ കഥ പറയെണ്ട അത് ഞങ്ങള് റൂമിലൊക്കെ അയല് കെട്ടും ഒന്ന് വാടിയതൊക്കെ റൂമിൽ ലോട്ട് കെടന്നിടും ജനൽക്കെ തൂക്കിടും അങ്ങനെയൊക്കെ ചെയ്യലാണ്
അതെയോ നമ്മളും അങ്ങനെയെക്കെ ചെയ്യാറ് വെയില് കിട്ടുമ്പോ ആ ഒരു മണൊക്കെ പോവണെങ്കിൽ ഒന്ന് വെയില് ഇതാക്കണല്ലോ അപ്പൊ വെയിലുള്ള സമ
ആ എടക്കൊരു വെയിലുദിച്ചാ മതി ഇന്ന് തരക്കേടില്ല
ആ അതെ സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കിട്ടി നല്ല വൃത്തിയായി ഉണങ്ങി കിട്ടുള്ളൂ പക്ഷെ വെയിലത്ത് നമ്മൾ ആറിട്ടാലും നമ്മള നല്ലോണം നോക്കണം എപ്പളാ മഴ പെയ്യാന്ന് പറയാൻ പറ്റൂല പെട്ടെന്നായിരിക്കും മയ പെയ്യാ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ മാത്രണോ ഉള്ളത്
അല്ല കുട്ടിആളും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്
അതെ കുട്ടികള് സ്കൂളിൽ പോകുന്നതാണോ
ആഹ്
അതെ സ്കൂൾ പോയതായിരിക്കുംല്ലേ
ആഹ് പോയക്കാണ് ഒരു കുട്ടി ചെറുത് എട്ടാം മാസ ആയിട്ടുണ്ട്
അതേയെ പണിയൊക്കെ നിങ്ങൾ തന്നാണോ പണിയൊക്കെ ചെയ്യാറ്
അല്ല ഇവിടെ ഇവരൊക്കെ ചെയ്യും
അതെയെ
ഉം
വേറെന്താ വിശേഷം?
നല്ല വിശേഷം ഇങ്ങളെ ചോറൊക്കെ ആയോ?
ഇല്യ അമ്മള് ചോറൊക്കെ ആക്കിക്കൊണ്ട് നിക്കാ ചോറ് ആക്കിക്കൊണ്ട് നിക്കാണ്.
ഉം ഇവടൊര് വല്യമ്മണ്ട്. അത് ഒച്ചണ്ടാക്കിട്ടൊന്നും കേൾക്കാല്ല. അതോണ്ടാണ് ഞാനിങ്ങനെ ചോയിക്ണത്
അതെയൊ. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ ആണോ
അല്ല ഞാനിവിടക്ക് വന്ന്ക്ണ് ഇന്റെ വീട്ടക്ക്. കെട്ടിച്ച വീട് അവിടെ അവിടെ പോയിട്ടില്ല
അതെയൊ ആ നിങ്ങള് ഇപ്പൊ എട്ടു മാസെ കുട്ടിനിം കൊണ്ട്
അത് ഇന്റെ ഇപ്പാന്റെ വല്‌യി മ്മേണ്
അതെയോ
ആ
വേറെ എന്തൊക്കെ വിശേഷം ഉച്ചക്കന്താ ഭക്ഷണൊക്കെ
ഏഹ്?
ഉച്ചക്കെന്താ ഭക്ഷണക്കെ ഉണ്ടാക്കിയെ? എങ്ങനെ
വെറും ചോറ്
തേങ്ങാച്ചോറോ
വെറുംഞ്ചോറ് ഉംഹ്
നിങ്ങള് പൊറത്തുന്നൊക്കെ ഭക്ഷണം വാങ്ങി കഴിക്കാറുണ്ടോ
ഏയ്. അതൊന്നുല്ല എപ്പഴെങ്കിലും തോന്ന്യാല്. ഏഹ്
ചെയ്യാൻ ഇഷ്ടണ്ടോ
ആഹ് ഇഷ്ടം തന്നെണ് യാത്ര ചെയ്യണത് പറ്റാനിട്ടാണ്
പോവാറുണ്ടൊ
പോയിട്ട് കൊറെ അയ്ക്ണിപ്പൊ. ഇബനെ പ്രസവിച്ച് ന്ന് ഇങ്ങട്ടും അങ്ങട്ടും പോയിട്ടൊന്നുല്ല പൊരക്ക്
നല്ല രസാണല്ലോ മഴക്കാലത്തൊക്ക അങ്ങൻത്തെ സ്ഥലങ്ങളില് ക്കെ പോവാന്. കാടും മലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ അടുത്ത് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ
ആഹ്. സ്ഥലങ്ങളൊക്കെ പാർക്കുകളൊക്കെ ഉണ്ട്
അതെയോ
ഉം
നിൻക്കിനി കുട്ടി കൊറച്ചൊന്നു വലുതാവേണ്ടിവരുല്ലേ പുറത്തൊക്കെ പോവാനായിട്ട് വീട്ടില് പണിയൊക്കെ അപ്പൊ ആരാ എടുക്കാറ്. നിങ്ങളന്നാണോ?
അല്ല ഉമ്മ എടുക്കും അനിയത്തി എടുക്കും
നിങ്ങക്കനിയത്തി ഉണ്ടോ
ആഹ്
അനിയത്തി എന്തെ പഠിക്കുന്നെ
ഓള് പ്ലസ് ടു കഴിഞ്ഞ്
ആഹ് ഇപ്പോ ഡിഗ്രിക്ക്
ഡിഗ്രിക്ക് അങ്ങനെ പോണു
അടുത്ത് പൊയൊക്കെ ഉണ്ടോ
ഏഹ് പുഴയും തോടും പാടം ഒക്കെള്ള സ്ഥലാണ് അവിടെ
അതെ. ക് അലക്കാനൊക്കെ പോവല്ണ്ടോ അവിടേക് കുളിക്കാനൊക്കെ
ആഹ് കുളിക്കാനൊക്കെ പോക്ക്ണ്ടേ. അവിടെ ആവുമ്പോ വെള്ളല്ലാ കിട്ടാതിരുന്നാലൊക്കെ കുളിക്കാൻ പോകും.
കിട്ടാണ്ടാവല്ണ്ടോ വേനൽക്കാലത്തൊക്കെ
വേനൽ കാലത്ത് ചെ ചെൽപ്പോ കമ്മി ആവലുണ്ട്. അപ്പൊ ഞാൻ തിരുമ്പാൻ ഉള്ളകൊണ്ടൊക്ക പാ തോട്ട്ക്ക് പോവും തോട്ണ്ട് കല്ല് തിരുമാം കല്ല് കെ ഇട്ടിട്ട് കുളിക്ക
നല്ല രസാ
പക്ഷേ ചെറിയ കുട്ടികൾ നൊള്ളൊണ്ട് ക്കാ നടക്കുല്ലാ.
ആഹ് പേടിയായിരിക്കുല്ലേ
മ് ഇവന് കാര്യോള് ഓനെ ഒർ ക്കികെടത്തി പോയാലും ഓന് വന്ന അയിന് മുന്നേ മന്നക്കെ കുട്ടിയ മറ്റേ കുട്ടികളായിട്ട് പോയിരുന്നു വല്യ കുട്ടികളായിട്ട്
ഇപ്പോളോക്കെ പോവാൻ പറ്റിയ സമയാരിക്കല്ലോ
ആഹ് വെയിലുല്ലാ മഴെ ഇല്ലാത്തൊരു
ഉണ്ടാവല്ലോ നല്ല നല്ല ഒയ്ക്ക് ഉണ്ടാവല്ലോ മഴ നല്ല പെയ്യുമ്പോ
ഞങ്ങളവിടെ പാടത്ത് ഞങ്ങൾ വീടിന്റെ അടുക്കൊക്കെ വെള്ളം കേറൊയ്
ആഹ് ഇപ്പൊ പൊതുവെ ഈ ഈ മാസൊക്കെ നല്ല മഴ പെയ്യുന്ന സമയല്ലേ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നല്ല കൊറവാണല്ലോ.
ആ
നല്ല മഴ പെയ്താലും പേടിയാണ് ല്ലേ
ആഹ് അതും പേടിയ വള്ളപൊക്കം ണ്ടാവും
ആഹ് നിങ്ങൾ അവിടൊക്കെ ഭാഗത്തൊക്കെ ഇണ്ടാവാറുണ്ടോ?
ആഹ് വള്ളപ്പൊക്കം ഇ ണ്ടാവലുണ്ടേ വെള്ളം കേറിയിട്ട് വണ്ടിയൊന്നും പോയിന്നില്ല ഒരീസം ബട്ത് രണ്ടു മൂന്നീസം മുന്നേ നല്ലോണം മയ പെയ്തില്ലേ
നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കേറുവാ
എങ്ങോട്ടും പോവാൻ പറ്റൂലതന്നെ വീട്ട്ക്കൊന്നും കേറൂല. ആ പാടം വരെ ആ മുറ്റത്ത്ക്കല്ല അങ്ങട്ടൊന്നും കേറൂല.
പാടം
പെയ്യാന്നുണ്ടെങ്കി കേറോക്കെ ചെയ്യും. പിന്നെ ആണ്ട് താവ്ണ ണാ പിന്നെ മയാണ്ട് പോവും. അതുവരെ രക്ഷപ്പെട്ടു അല്ലെങ്കി ആകെ കേറങ്കിൽ വീട്ടക്കൊക്കെ കേറും വെള്ളം.
ആ മഴ നിക്കാണ്ട് പെയ്താലും പേടിയാ
ആഹ
മഴ ഇപ്പ ഇങ്ങനെ എടക്ക് പെയ്യുമ്പോഴും ഒരു തണുപ്പ് കിട്ടുന്നില്ല ചൂ
ആഹ ചൂടാണ് പ്പൊ
അ കഴിഞ്ഞ മയക്കാലത്തൊക്കെ അയിനല്ലോ മറ്റേ വയനാടൊക്കെ ദുരന്തം ഉണ്ടായി ഒരുപാട് പേര് മരിച്ചത് അതൊക്കെ കേക്കുമ്പോ പേടിയ
ആഹ
അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വീടാവുമ്പോ
മ് ഇങ്ങനത്തെ സ്ഥലം സ്ഥലം തന്നെയാണ് അവിടൊക്കെ ഒര് കുന്നും തായത്ത് നോക്കിയ ഒരു കുന്നാണ്
ആ നമുക്ക് ഈ രാത്രിയൊക്കെ നമ്മള് മഴ പെയ്താൽ എന്താ രാത്രിയക്കെ ആണെല്ലോ അങ്ങനത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതെ എല്ലരും ഒർങ്ങുമ്പോ ആരും ഒന്നും അറിയൂല്ലല്ലോ
ആ
മഴ കൂടുതല ആയാലും പേടിയാ
ബഷണം കഴിച്ചോ?
ഇല്ല ഇല്ല കഴിക്കാൻ സമയവുന്നുള്ളൂ നിങ്ങള് കഴിച്ചോ
ഇല്ല കഴിക്കണം.
നിക്ക് കുട്ടിനെക്കെ നോക്കാന്ണ്ടാവുലേ അങ്ങനെ സമയം പോല്ണ്ടാവൂലേ
അതും ചെയ്യും പിന്നെ ക്രോശ ക്രോശേവർക്കല്ലേ
അതെന്താ ഇല്ലല്ല
ഏ ക്രോശ വർക്ക് ന്ന് ആരിവർക്കൊക്കെല്ലേ
അതെങ്ങനെ ചെ ഫാഷൻ ഡിസൈനിങ്
ആ ഒന്നുറീല
ഇല്ലല്ല എന്താ ചെയ്യാറ്
ആ അത് ഏ കൈപ്പണ്യാണ്
ആ നൂല് വർക്കാണോ
ഏ നൂൽ വർക്കെന്നേണ്
ആ നൂല് സൂചിങ്ങനെ തുന്നിട്ടുണ്ടാവുന്ന അതാ
ആ ത് കൊളത്തുള്ളൊരു സൂച്യാണ് ക്രോഷ്യ വർക്കിന് അങ്ങനെ ചെയത ണൂ ഒക്കെ ഇണ്ടാക്കിക്ക്ണു ഞാൻ ഫോട്ടോ വിട്ടെരൻ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്ക് ന്ന ഞാ ഫോട്ടം വിട്ടരാ
ആ ഓക്കെ ക്കെ നിങ്ങള് ഇങ്ങനെ ഓർഡർ കൊട്ക്കാറ്ണ്ടോ
ആ
പ്പക്കങ്ങനെ കാണാ കാണാനിങ്ങ് ട്രെൻഡിങ്ങായിട്ട ങ്ങനെ ചെയ്യുന്നത്
ആ പ്പോ തോനെ വാങ്ങന്ന്ണ്ടെങ്കില് കുറെ വാങ്ങാന്നുണ്ടെങ്കിൽ ഞ ക്കൊരിയറയ്ച്ചെരും ഒന്നോ രണ്ടെണൊക്കെ വാങ്ങാനിക്കുമ്പോ മ തലാവൂലല്ലോ നാപോർപ്യ കൊരിയർ ചാർജ് കൊട്ത്തിട്ട്
അതെയോ നോക്കട്ടെ നിങ്ങള് എന്തൊക്കെ ചെയ്യാറുള്ളെ
ബേഗ് ഇണ്ടാക്കിക്ക്ണ് ബേഗിന് ചെറിയ ബേഗിന് ഇരുന്നൂറ് വെല്ല്യ ബേഗിന് മുന്നു നാ ന്നൂറ്ണ്ടാവും
ആ ഒക്കെ ഇണ്ടാക്കി കഴിഞ്ഞാ കാണാൻ നല്ല ഭംഗിയാ
ആ ഞാൻ വിട്ടര്ൻ്റ് ഫോട്ടോ വി ട്ടണ്ട് വാട്‌സപ്പിലൊരു ഹായ് ആയിക്കോട്ടോ അപ്പോ ഞാ ഫോട്ടം വിട്ടരാ
അതെ അതെ നിങ്ങള് നിങ്ങളതിന്റെ സാധനൊക്കെ പൊർത്ത്ന്ന് വാങ്ങിച്ച് ചെയ്യാറാണോ ക്കൊർഡറൊക്കെ കിട്ടാറുണ്ടോ അതേയാ
ഉം
അത് നല്ലൊരു പണിയാലേ വി ട്ടിലിര്ന്ന് വെർതെ ഇരിക്കുമ്പോ ചെയ്യാൻ പറ്റ്യേ ആ നമ്ക്ക് എന്തൊരു കാര്യം നമ്മൾ ചെയ്യണെങ്കില് അയ്ന് നമ്ക്ക് താല്പര്യണ്ടാവണം ണല്ലോ എന്നാലല്ലേ നമ്മക്ക് ചെയ്യാൻ പറ്റൊള്ളൂ പിന്നെ മ്മളെ അത്യാവശ്യം നിങ്ങളങ്ങനെ നിങ്ങക്ക് ഓഡറിങ്ങനെ വാട്സപ്പിലൂടെയാണോ അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയ ആപ്പിലാണോ
ഇൻസ്റ്റാഗ്രാമിൽ ഇടും പിന്നെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കും
ആ ആ
ങ്ങനെ ചെലോരൊക്കെ ചോയ്ക്കും അപ്പൊ കൊട്ക്കും
അതേ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഇണ്ടാക്കിയതാകുമ്പോ കൊറച്ച് ഓർഡറൊക്കെ വരും ല്ല ങ്ങനെ അറിയുമ്പോ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോ കടകളിൽ കൊട്ക്കാറുണ്ടോ
ആ കടകളില് കൊട്ക്കാറ്ണ്ട്
അതെയൊ എന്നാ ഓക്കേട്ടാ
ഏ ആ ന്നാ ഓക്കേ ആ ശെരി